ഹലോ? ഹലോ? ആഹ് കേക്കും ആഹ് പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെണ്ട് പെരുന്നാളൊക്കെ എങ്ങനെണ്ടയിനു?
ആതോ ഓല ഓലവ്ടെ വികൃതിയാട്ടിണ്.
ആഹ് ആഹ്
പെരുന്നാക്ക് വിരുന്നോയോ? പെരുന്നാക്ക് വിരുന്നോയിനോ? ഉം പെരുന്നാക്കെന്തെ ഫുസ്സൊക്കെ ഇണ്ടാക്കിയെ? എന്താ ഫുഡെക്കെ ഇണ്ടാക്കിയെ?
പെരുന്നാള് ഞാൻ ഇവടെന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ഇന്റെ വീട്ടിൽ പോയപ്പോ അഒടെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു.
ആഹ് എന്ത് ബിരിയാണി ഇണ്ടാക്കി. അപ്പ ഇങ്ങള് ഫസ്റ്റ് ഇങ്ങളെ വീട്ടുക്കാ പോയത്.
ആഹ്
ഇബ്ടെ ബി ആ ഇബിടെ വേറെ ആരുല്ല.
ഇല്ല ഞാനും ഇന്റെ കുട്ട്യേളും മാത്രള്ളൂ. ഹസ്ബൻഡ് പൊറ്ത്ത്
ആഹ് ആഹ് അപ്പൊ വീട്ടിൽ പോയിട്ടുണ്ടാവുല്ലേ.
ആഹ് അപ്പോ വീട്ടി പോയി. പിന്നെ ഇപ്പൊ മക്കക്ക് ഇപ്പ ഇങ്ങനെ ഉം
ഉം ഇങ്ങളെ ഔടെ എങ്ങനെ ബീഫ് ബിരിയാണി ഇണ്ടാക്ക.
ആഹ് അവ്ടെ എന്താണ്ടാക്ക്യെ.
ഞങ്ങള് മന്തി. ഞങ്ങള് സാധാരണ ഏഹ് ചിക്കൻ ബിരിയാണി. ബീഫ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കല്. അല്ലെങ്കി കബ്സ അങ്ങനെ ഇണ്ടാക്കല് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ് നമുക്കൊന്ന് മന്തി ഇണ്ടാക്ക്യാേക്ക. ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ.
ആഹ്
അപ്പം ഞാനിങ്ങനെ മന്തിന്റെ റെസിപ്പി കണ്ട് കാണാ അങ്ങനെ ഇണ്ടാക്കി ആഹ്
ആഹ് കബ്സ ഇണ്ടാകലൊക്കെ സിമ്പിള് പരിപാടിയാണ് അത് പിന്നെ അല്ല കബ്സേണെങ്കി കബ്‌സന്റെ കിറ്റ്ണ്ടല്ലോ. ആഹ് കബ്സേന്റെ വെള്ളെക്കെന്ന് പാക പാകാവണം. അത്ര പ്രശ്‌നം ഒള്ളു. വെള്ളം ആഹ് വെള്ളം ഏറിപ്പോയാലോ ആഹ്
ഇൻക്ക് ഇഷ്ടല്ല അത്. ഞാൻ തിന്നും പക്ഷെ എനിക്ക് അത് ഇഷ്ടല്ല. അപ്പൊ ഞാനതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിട്ട് ഇൻക്ക് തിന്നാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോ പിന്നെ ഞാനത് ഇണ്ടാ ക്കൽല്ല. മക്കക്ക് പിന്നെ എവിട്ന്നെങ്കിലൊക്കെ കടേന്ന് എങ്ങനെ എപ്പഴേലൊക്കെ ഓല് തിന്നും. അപ്പ പിന്നെ കൊഴപ്പല്ല. ഇൻക്ക് ഇഷ്ടല്ല.
ആഹ് ഇൻക്കങ്ങനെ ഈ മന്തിയൊക്കെ തിന്നാ ഞമക്ക് എന്താ തിന്നൊരു ഫീലിംഗ് വര്ല്ല.
ആത്
നമ്മളെ നമ്മള് ഈ ചിക് ക്കൻ ബിരിയാണിയും ബിരിയാണിയെക്കെ നിന്നുമ്പോ നമുക്കു എന്തോ നല്ലൊരു ഇത് തോന്നും. ൻ്റെ മന്തി തിന്നാല് നമുക്കൊരു വയറ് നിറയാത്ത പോലെ തോന്ന.
ആഹ് ഇൻക്ക് ഞാൻ ഒരു സത്യം പറയട്ടെ ഞാന് ഇൻക്ക് ബിരിയാണിയ ങ്ങട് തിന്നണം. തിന്ന് തോന്നണെങ്കി അത് ബിരിയാണിയില് ഏറ്റവും ഇഷ്ടം ബീഫ് ബിരിയാണ്യാണ്.
ആഹ്.
ബീഫ് ബിരിയാണിയാ. ചിക്കനും ഇഷ്ടാണ് ഉം
അല്ലെ ബിരിയാണി ഉണ്ടാക്കാണെങ്കി ബീഫ് ബിരിയാണി ആണ്ലെ ടേസ്റ്റ്. ബീഫ് ബിരിയാണി ആണ് ടേസ്റ്റ് തിന്നാനൊക്കെ. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കാണെങ്കി ചിക്കൻ പൊരിച്ചിട്ട് ഇണ്ടാക്കണം.
ആഹ് പൊരിച്ചു വെക്കണം. ഇന്നാ അടിപൊളിയാ. അതെ ആഹ് ഉം പൊരി ആഹ് അതെ അതെ ഉം മക്കള് ഇപ്പന്തായി?
മക്കളെതാക്ക്ണു വ്ടെ കൊറച്ചൊക്കെ ഓര് ടി വി കാണാണ്. അപ്പോ ഈ കൊച്ചി ടി വി തന്നെയാണ് കാണണ് അപ്പോ ഈ കൊച്ചി ടിവി തന്നെ ഈ പലെ ചാനലാള്ണ്ടല്ലോ അപ്പോ പരസ്യം ന്റെ ചെറ്തിന് പരസ്യംവരാൻ പാടില്ല. അതാണ് പ്രശ്നം പരസ്യം വന്നാല് മാ റ്റാൻ പറിം അങ്ങട് മാറ്റിയാലോ ഔടെ പറ്റും പറ്റൂല. അപ്പോ ഓല് ഉദ്ദേശിച്ചത് ഈ ചാനലാക്കാരം പക്ഷേ ഈ ചാനലില് പരസ്യംവന്നു പരസ്യംവന്നാ പറ്റൂലേയ്. അപ്പയ്ന് കച്ച റെകാരം പിന്നെ മറ്റോന് വന്ന്ട്ട്ണ്ട്ന്ന് ണ്ടെങ്കില് ഓൻക്ക് കൊച്ച് ടീ വീല് മറ്റേ എന്തായ്നി പേരിപ്പോ ജാക്കി ജാൻ അങ്ങനൊരു ഇത്ണ്ടല്ലോ. ഓന്ക്ക് ജാക്കിജാനാ പറ്റാ ഇവനാണെങ്കിൽ ഇവൻ ചെർ ത രണ്ട്രര വയസ്സാണ് ഇവൻക്കാണെങ്കിലോ ഈ മാഷ ഐഡി അങ്ങൻത്തെ പരിപാടികളെ ഓൻക്ക് പറ്റൊള്ളു അപ്പോരു തല്ലാക്കരം ഔടെ.
എല്ലാരും സ്കൂൾ പോവ്ണ്ടോ?
ഏഹ് ഒരാള് നാലാംക്ലാസ്സിലാണ്.
അഹ് അഹ് ന്ന്ട്ട്പ്പോ ഫുഡെയ്ക്കല് കയ്ഞ്ഞോ?
ഫുഡ് ഇപ്പ മദ്രസ്ക്കെ വിട്ടെന്ന്ട്ടൊള്ളു. ആഹ് ഫുഡ് കഴിക്കാ ഒമ്പതരൊക്കാവും. ആഹ് മദ്റസ് രാത്രിയാണ് ഈ ഇമ്മാ സ്കൂള് ള്ള ദീസം മദ്റസ് രാത്രി ആയിരിക്കും.
ആഹ് ആഹ്.
സ്കൂള്ണ്ടാവുമ്പോ പറ്റൂലല്ലോ ഇപ്പോ ഈ ചെറിയെ മദ്രസേണ് അപ്പോ ഓൽക്ക്. ഫുള്ള് രാവിലെ ഇട്ക്കാള്ള ഒരിതില്ല.
ആഹ്.
അപ്പോ ഓല് രാത്രി രാവിലെക്കായ്റ്റ് ഓല് ഇട്ക്കും.
ആഹ്.
ഉം ഇന്നട്ടീ ചിക്കെൻ ബിരിയാണി അല്ല ബീഫ് ബിരിണി എങ്ങനെ ഇണ്ടാക്കല് ഇങ്ങളെ ഔടെ?
ആഹ് ഇ ഞാൻ പറ്ഞ്ഞരാം ഇവടെ ആദ്യക്കെ മദ്രാസ് അങ്ങനൊയ്ര്ന്നു. ഇപ്പോ സുബൈക്കും അത് കഴ്ഞ്ഞിട്ട് ഏഴ്മണി മുതൽ ഒമ്പത് മണി
ആഹ് അങ്ങനെ ഷിഫ്റ്റാക്കീണ്ടാവുലെ?
ആഹ് രണ്ട് ഷിഫ്റ്റായിട്ട് തിര്ച്ചിട്ട്.
അങ്ങനെയേണെങ്കിമെന്തെടി ഈസ് അതും ആണ് പിന്നെ അതല്ല ഈ അവര് പഠ്പ്പിക്കുന്ന ഉസ്താദുമാർക്ക്. ഉസ്താദ്മ്മാരാർഞ്ഞാല് ഓല് സാധാര്ണ ഈ പോലെ ഈ ജോബ് കഴിഞ്ഞിട്ട് ഓല് വേറെ എന്തിനേലും പോകും.
ആഹ്.
അപ്പോ ഈ ഇപ്പത്തെ ഉസ്താദ്മ്മാരെക്കെറ്ഞ്ഞാല് മദ്രസ് പഠിപ്പിച്ചെണ്ട ആൾക്കാരെന്നെ സ്കൂള് പഠിപ്പിക്ണ്ടാവും.
ആഹ്.
അപ്പോ ഓൽക്ക് ഇപ്പോ ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ഓല്ക്ക് സുഖാണല്ലോ മദ്സ് സ്‌കൂൾക്ക് പോവാന്. അങ്ങനെ സൗകര്യം ഇണ്ടാവും.
ആഹ്.
പിന്നെ ഒട്ക്കേങ്കിലും പോവാണ്ടെങ്കിലൊക്കെ നടക്കുയ്.
അതെല്ല ഈ മദ്രാസ് മാത്രം കൊണ്ടൊന്ന്പ്പോ മുന്നോട്ട് പോവാൻ പ
പറ്റൂലേയ് ആ സാലറി കുറവായിരിക്കും മദ്രസ ഒറ്റക്കാവുമ്പോ. പിന്നെ വെയ്കുന്നേരം ആവുമ്പോ കാ റ്റും മഴിം ഇടിം അങ്ങനിംബുദ്ധിമുട്ടാണ്. പിന്നെ കുട്ടിയാൾക്കും സ്കൂൾട്ട് വന്ന് ടയേഡ് ആയിറ്റ്ണ്ടാവും. പിന്നെ ഓല് മസ്കൂട്ട് വന്ന് ചായകുടിച്ചാനും സമയഇണ്ടാവൂല മദ്രസ്ക്ക് ഓടണ്ടാരും.
ഏഹ് അതെ രാവിലെ
ഇന്റെ കു ആ ഇന്റെ കുട്ടിയൊക്കെസ് കൂട്ട് വെരുമ്പോ അഞ്ച്മണി കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നട്ട് ഇവടെ വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ചുമ്പോത്തിന് പോവാൻ ആയിലെ? പിന്നെ ഇവിടുന്ന് ഓടണം മതസ്ക്
ആഹ്
അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല കുട്ടികൾക്ക് പാടനും ശരിയാവില്ല ഹോം വർക്കും കാര്യങ്ങളൊന്നും എഴുതാന ഇവിടെ സ്കൂൾക്ക് പോകല്ലേ നേരം വളത്തൽ പിന്നെ ഒൾക്ക് സ്കൂൾ അല്ലേ എന്നിട്ട് ബീഫ് ബിരിയാണി എങ്ങനെ ഇണ്ടാക്ക ഹലോ ഹലോ ഹലോ കട്ടായോ ഹലോ ഹലോ പറയൂ ഹലോ ഹലോ